ഹലോ
കേൾക്കാണ്ടാ
ആഹ് കേക്കാം കേക്കാം
ആഹ് എന്തൊക്ക്യ വിശേഷങ്ങള്
വിശേഷം ഇവിടെ ഭയങ്കര മഴ അതാണ് ഇപ്പ ഇവിടുത്ത വിശേഷം
ആ അതാണ് പിന്നെയ് കിട്ടാ പണി താമസല്ലേ
ആ അതെ അതെ കൊറച്ച് പ്രോബ്ലം ഉണ്ട്
ആ അ ശരി ഇവിടെ മഴയൊന്നുല്ല ഇവ വടെ കാലാവസ്ഥ എന്നാലും ശരിയല്ല
ഉം ചൂടാണോ?
ചൂ അല്ല ചൂടില്ല ഒരു മഴ ചെറുതായിട്ട് ചാറിങ്ങാണ്ട് ണ്ടായിരുന്നു ഉച്ചക്ക്
ഓ അങ്ങനെ ആഹ് ആഹ്
അവിടെ നല്ല മഴേണ്ല്ലേ
ആ അതെ അതെ
ആഹ്
ഫുഡയിച്ചോ?
എന്താ ചെയ്യ്ണേ?
ഇപ്പൊ ഇവിടെ ചുമ്മാ ഇരിക്കിണ്.
അല്ലാ എന്തേനും പോവ്ണ്ടോ?
ആഹ് ഒണ്ട് ഒണ്ട് പഠിക്ക്ന്ന്
പഠിക്ക്ണ്ട് എത്രയിലാ പഠിക് ക്ക്ണേ
ഞാനിപ്പ ഐ റ്റി
ഓക്കെ
എന്ത് ചെയ്യ്ന്നേ
ഒന്നും ചെയ്യു ചെയ്യുന്നില്ല ഹൗസ് വൈഫാണ്
ഓ ഓ ഇപ്പൊ ഫാമിലിയൊക്കെ എല്ലാരും സുഖയിട്ടിരിക്കുന്നോ
ആഹ് എല്ലാരും സുഖമായിട്ടിരിക്കണ്
ആ ആരൊക്കെയുണ്ട് വീട്ട്ല്
വീട്ടില് ഞാനും മൂന്ന് മക്കളും
ആഹ് ആഹ് ആഹ് മക്കള് പഠിക്കയാണോ
മക്കള് പഠിക്കുന്ന മക്കളാണ്
അ ഹ് ആ ഹ് ആഹ് ഇല്ല ഇല്ല
കഴിക്കാറായിട്ടില്ലാ
ആ പത്ത് മണിയൊക്ക ആവും
അത് എത്ര സമയം വൈക്ണ്
ആ അല്ല ഡെയിലി അത്ര സമയത്ത് കഴിക്കണം അങ്ങനെ ശീലിച്ചൊണ്ട്
ആ അപ്പാ നേരത്തെേ കഴിച്ചൂടെ
ആഹ് കഴിക്കാം ബട്ട് വിശപ്പ് വരത്തില്ല അപ്പത്തേക്ക്
ആഹ് അയ്ശെരി ങ്ങക്കങ്ങനെ ശീലായ് പോയ്
ആഹ് അതെ അതെ അവടെ എപ്പഴാ കഴിക്ക്യാ?
ഞങ്ങള് നേര്ത്തെ കഴിക്കും
ഓഹ് അങ്ങനെ ആഹ് ആഹ്
ഞങ്ങള് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിക്ക്ണ്
ആണോ ആഹ് ആഹ് ആഹ്
ഞങ്ങക്ക് ഈ നേര്ത്ത് കഴിച്ച് ശീലായ്ക്ക്ണ്
ഓഹ് അങ്ങനെ ഇവ്ടെ എല്ലാ രാത്രി നൈറ്റ് ലേറ്റായ്ട്ടാണ് കഴിക്കാ അത് ഉച്ചക്കെത്തെ രാ നേര്ത്തെഴിക്കും
ആഹ് അതല്ല അമ്മള് നൈട്ട്ല് നേര്ത്തെ കയ്ക്കണ്ടത്
ആഹ് ആഹ്
ഉം പിന്നെന്താ പച്ചക്കറിയൊക്കെ അങ്ങനെ എന്തേലാെക്കെണ്ടാക്ക്ണ്ടോ?
ആഹ് ഉണ്ട് ഉണ്ട്
ഏ എന്തൊക്കെയാ ഉണ്ടാക്കണ്
ഉ കോവക്കിക്ക പി സാമ്പാർ
ആഹ
ആ മരപ്പയറ് തോരൻ അത്ര
അതെ
അവിടെയാ അസ നീ ആഹ ആ ആഹ
സഹക്കണ്ടണ്ടല്ലോ അല്ലെ ആളുണ്ടല്ലേ കൂടുതല് വീട്ടില്
ആ് ഉണ്ട്ണ്ട് കുടുംബം അച്ചാമ്മ അപ്പൂ
ആഹ അങ്ങനെ പേ ആഹ ഫാമിലി കൊറേണ്ട്ല്ലേ
ആഹ അതെതെ അവിടെയാ
ഇവിടെയും കുറേുണ്ട് ഞങ്ങളിപ്പോ വേറെ താമസംന്നേള്ളു
ഓ അങ്ങനെ ആഹ ആഹ പിന്നെ എന്താണ് ശേഷം
പിന്നെ എന്തൊക്കെ പിന്നെ അഛനൊക്കെ എന്താ ജോലി
അച്ഛനേ കോലിട്ട പണി അമ്മ ഭാഗ്യക്കുറി കച്ചവടം
എന്ന്ത്
ഭാഗ്യ കുറി
ആഹ ആഹ് ആഹ് അത് ശരി
ആഹ ആഹ
മെച്ച ഉണ്ടോ
എന്ത ഇത്ത എന്താ
ബ അല്ല അയ്മ എന്തോലും കിട്ടോയ്ച്ചയ ബായ് കുറിമെ
ആഹ് ഉണ്ട് ഉണ്ട്
എഹ് പിന്നെ ബായ്ഗുറി ആയി കിട്ടിയാലേ അപ്പൊ ഞമ്മക്ക് എന്തേലും കിട്ടോ അയിൻമെന്ന് പൈസ
ആഹ് അവര്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തരും ചെലവര് തരും ചെലവര് തരത്തില്ലാ
ആഹ് അങ്ങനെ ആഹ് ചേച്ച്യേ ചേട്ട്ന ക്കെണ്ടാ ബ്ട്ട്ല്
കുറേ ചേച്ചിമാര്ണ്ട്
അതെ. കല്യാണം കഴിഞ്ഞതാ?
അല്ലല്ല പഠി രണ്ട് ഡിഗ്രി കഴിഞ്ഞിക്കുന്നു രണ്ട് പേര്.
അതെ. നില് പിന്നെ എന്തിനും പോയിട്ടില്ല.
പിന്നെ ഇപ്പോ ഒരാള് ഫാഷൻ ഡിസൈനിങ് പോവാൻ നിക്കുന്നു, ഒരാള് ടീച്ചറിന്റെ നോക്കുന്ന്.
ആഹ് ടി ടി സി ക്കാ പോണ്? അതെല്ലേ. ആഹ് ചേർന്നിട്ടില്ല്യാ?
ചേർന്നത് ഇപ്പൊ ചേർന്ന് എക്സാം ഒക്കെ കഴിഞ്ഞ്. ഇനി ഉടനെ ട്രെയിനി ങ്ണ്ട് അതിന് പൂവാനായിട്ട് നിക്ക്യാണ്.
ആഹ് അത് ടി ടി സിക്ക് എങ്ങനെ പ്രൈവറ്റ് ആയിട്ടാ ചേര്നത്.
ആഹ് അതെ അതെ പ്രൈവറ്റ് ആണ്. ക്ലാസ്സൊക്കെ ഓൺലൈൻ വഴിയാണ്.
ആഹ് ആഹ് അത് ശരിയാ അങ്ങനെണ് ലേ.
ആഹ് അതെ.
ടി ടി സി ഇഞ് ടി ടി സി ചെയ്യാൻ വേറെ പിന്നൊന്നും കൂടി പഠിക്കണ്ടേ?
പിന്നെ അല്ലാണ്ട് വലിയ പിള്ളേരെ പഠിപ്പിക്കണമെങ്കി അയിന്റെ വേറെയും കോഴ്സുണ്ട് അത് എടുത്ത് പഠിക്കണം.
ഈ പീ ജിക്ക് ഒക്കെ പോവൂലേ അത് എ ന്തിനാ പോണത് ഈ പീ ജിക്ക്?
അത് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അല്ല കോളേജിൽ കേറുന്നേന്റെയാ. ആഹ് അതെ
ആഹ് അപ്പയ് അപ്പൊ പി ജി ഒരു വർഷോ രണ്ട് വർ ഷവോ ആഹ് അപ്പോ ഡിഗ്രി കയിഞ്ഞിട്ട് പി ജി രണ്ട് വർഷം എന്നിട്ട് പിന്നെ ടി ടി സി അങ്ങനെ അങ്ങനെ പഠിക്കുന്നുണ്ടല്ലോ
ഇല്ല ഇല്ല ഉം ഇവള് ഡിഗ്രി കഴിഞ്ഞിട്ട് അല്ലാണ്ട് ഇതിന്‌ പോയി അങ്ങ് ചേർന്നേ ടി ടി സിക്ക്
ആഹ് ബി എഡ് ഇല്ലേ ബി ഈ ബി എഡ് ഹിന്ദി പഠിക്കണതാ
ആഹ് ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട്
അല്ലെ ബി എ അത് ടീച്ചർ അങ്ങനെ പഠിക്കണല്ലേ ടീച്ചർ വിഭാഗം
ആഹ അതെ അതൊക്കെ പഠിച്ചാ ആ അങ്ങനെ കേറാം സ്കൂളുകളിലൊക്കെ കേറാ അതൊക്കെ പഠിച്ചാ
ആഹ ശരി
ഉം അപ്പൊ പിന്നെ അത്രയും ടൈം ഇല്ലാത്ത കൊണ്ട്
ആഹ
അങ്ങനെ അങ്ങ് പോയി
ആയി ശരി ആഹ എങ്ങാനും നല്ല പഠിക്കട്ടെ പഠിച്ച് നല്ല ജോലി കാര്സ്ഥമാക്ക് ത്ത
അതെ അതെ
എല്ലാർക്കും ജോലിയാണ് വേണ്ടത്
ആഹ അതെ ആകുമ്പോ എല്ലാർക്കും ഒരു ഹെല്പ് അച്ഛാനു അമ്മക്കൊക്കെ
ആ
ഉം
കാലണ്ടാവല്ലോ ജോലി ഉണ്ടായാല്
ആഹ അതെതെ
ഇല്ലേ
ആഹ അതെ ഇപ്പം
നല്ല വിദ്യാഭ്യാസള്ള ജോലി കിട്ടട്ടെ നോക്കകെക്കെ പിന്നെ അപ്പൊ പി എസ് സി എഴുതിക്കൂട മോളെ
ആ പി എസ് സി എഴുതാണ് രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ അത് മാത്രമായിട്ട് ചിലപ്പം ലിസ്റ്റില് പേരു കൊറെ ടൈം എടുക്കും കൊറെ ഇവിടെ ഞങ്ങള ഫാമിലിയില് എഴുതിയിട്ടുണ്ടായിരുന്നു കൊച്ചിനൊക്കെ അപ്പലിസ്റ്റ് പേര് വന്നിട്ടില്ലായിന്ന് അപ്പം ടൈം പോവത്തില്ലേ അതുകൊണ്ട് പിന്നെ
അത് ശരിയാണ് പി എസ് സി ക്ക് കൊറേ ടൈം പിടിക്കും
ആ അതെ രജിസ്റ്റർ ചെയ്തിട്ടിട്ടുണ്ട്
ആഹ അത് ശരി
ഉം
കോച്ചിങ്ങ് ഉണ്ടല്ലോ അങ്ങനെ പോവല്ലോ അല്ലേ പഠി- ക്കാനെ
പൂവാം പൂവാ അതൊക്കെയ അത് സപ്രേറ്റ് ഇവിടെ അടുത്ത് തന്നെ ഒണ്ട് അതിന് പോണോങ്കി പോവാം ആഹ് പ അയ്ന്റെ കൂടെ വേറെന്തെങ്കിലും നമുക്ക് ജോലി കിട്ടാൻ വേണ്ടിട്ടുടെ പഠിച്ചതാകുമ്പോ ജോലി ഒള്ള ഒണ്ടെങ്കി രണ്ടും കൂടെ ഒരുമിച് ന്ന് ഉണ്ടാക്കും അത് പി എസ് സി കിട്ടിയില്ലെങ്കിൽ ജോലി ഒണ്ടായി
ആഹ് അത് ശരിയാണ് മോളെന്താ പഠിക്കുന്നത് ഐ റ്റി ക്കോ
ആഹ് ഐറ്റി ഐറ്റി
ആ അത് എത്രയാ അതെത്ര ആറ് മാസ അങ്ങനെ
ആഹ് വൺ ഇയർ വൺ ഇയറും ഉണ്ട് ടു ഇയറും ഉണ്ട് എന്റെ വൺ ഇയറ് ഇപ്പം കയിഞ്ഞ്
കഴി ഇനി ഇന്റേൺഷിപ്പാണ് അത് കഴിഞ്ഞാല്
അതെ അതെ വൺ ഇയറ്
ആ ഇന്റൺഷി അപ്പൊ അങ്ങനെ പിന്ന രു ഇന്റൺഷിപ്പ് എത്ര മാസാണ് ആറു മാസാ രണ്ടു മാസാ അങ്ങനെ
ആ വൺ ഇയറാ
അതെലെ
ആ ആ പൊറത്താ
പൊറത്തു പോ പൊറത്തു പോകേണ്ടി വരു
ആ പൊറത്ത് തിരുവന്തോരം എർണാകുളം ചെ ചെന്നൈയും മുംബൈയും ഒക്കെയാണ് അപ്പൊ നമുക്ക് ഇഷ്ടോള്ളട്ത്ത് പോയി വർക്
ആ അയ് ശരി ശരി ഏ ഏതായാലും എവിടെ നല്ല സ് നല്ലത് കിട്ടട്ടെ
ആ അതെ അതെ എന്തായാലും പൊറത്തേക്ക് നോക്കുന്നുണ്ട് ഇതിന് പൊറത്ത് പോകുന്ന നല്ലേ ഇവിടെ നിന്നിട്ട് കാര്യ ഇല്ല
ആ അയ് ശരി
ഉം
വേറെ എന്തൊക്കെ വിശേഷങ്ങള് സുഖായിരിക്ക്ണോ
ആ അതെ അതെ സുഖം സുഖാണേ
ആ സുഖാണ് കൊഴപ്പോന്നുല്ല സുഖാണ്
പിന്നെ അവിടെ ഇല്ല ഇല്ല ധാരാളം
അ ഓഹ് മ്മത് കേട്ടാ മതി ഇവിടെ വെള്ളത്തിന്‌ ശാമാണ് മോളെ
ആണോ
ആഹ് അവിടെ വെള്ളത്തിന് ക്ഷാമാണ് ഇപ്പൊ മഴക്കാലയോണ്ട് പിന്നെ ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് അപ്പഴൊക്ക് വെള്ളവില്യ
ഓഹ് അങ്ങനെ ആ
ആഹ് കെണറാ
ആ കെണറൊക്കെ എല്ലാം ഒണ്ട് നല്ല നെറച്ച് വെള്ള മഴയെയുമ്പത്തേക്ക് വെള്ളം പൊങ്ങും
അതെലേ ആഹ് ങ്ങക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല
അതെ അതെ അപ്പഴേ അമ്മ എട്ട് മണിയാകുമ്പോ പോയിട്ട് ഒമ്പത് മണിയൊക്കെ ആവുമ്പോ വരും
രാത്രിയോ
ആ അതെ
ആഹ് അപ്പൊ ഉച്ചകത്തെ ഭ ക്ഷണം കൊണ്ടോവലാ
ആഹ് കൊണ്ടോവും രാവിലെ കൊണ്ടോവും ഉം
അമ്മ അമ്മ പോയ ങ്ങള് അപ്പ വീട്ടിലാരാണ്ടാവാ ചേച്ചികള് ണ്ടാവൂലേ
അ ചേച്ചിമാര് അന്നേരം അമ്മൂമ്മ വീട്ടിലോട്ട് വരും അവിടെ ഒറ്റയ്ക്ക് നിക്കണ്ടല്ലോ
ആഹ് അത് ശരി
ഉം ഉം ഉം
അങ്ങനെ ആ വേറെന്തൊക്കെയാ വിശേഷങ്ങൾ മഴ മാറിയോ
ആ ഇപ്പൊ കൊഴപ്പല്ല വൈകിട്ട് ഉച്ചക്കൊക്കെ നല്ല മഴയായിരുന്നു
ആഹ് അത് ശരി മഴ പെയ്യട്ടെ ന്നാലെ ഭൂമിൽ വെള്ളം ഇണ്ടാവുള്ളു
ഞാ ഒത്തിരി ചൂടായാലും പ്രശ്നാ
ആഹ്
ആ കരണ്ടും കൂടെ ഒഴുക്കിൻ്റെ മീതായി നിന്നാ കുഴപ്പല്ല
ആ അത് ശരിയാ ചൂടും വേണം നമുക്ക് എല്ലാതും സഹിക്കണം
ആ അല്ല മഴ ഒത്തിരി പെയ്യുമ്പഴേക്കും വെയില് വന്നാ മതിന്ന് വെയി എ വേക്കും മഴ വന്നാ മതി
ആ അപ്പൊ പറയും മഴയാണല് വെയിലാണ് അങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും അത് ശരിയാണ് പറഞ്ഞത്.
ആ
എങ്ങനെ ഇപ്രാവശ്യം മഴ കുറവാണ്
ആ അതെ പക്ഷെ ഇവിടെ ഭയ ഒന്നും അറീലന്ന ആശ
ശരിട്ടാ
ആഹ് ശരി ശരി ശരി ഹലോ